കേക്കാവോ എ എന്ത്‌ എടുക്കുന്നു
ആവോ ഉച്ചക്ക് ആഹാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ
ആണോ ആ ഇന്ന് എന്താ ശനിയാഴ്ച ആയത് കൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോണ്ടായിരിക്ക്യോലോ ല്ലെ
അതെ ഇവിടെ ഉണ്ട്
എന്തായിരുന്നു ഉച്ചക്കത്തേക്കൊക്കെ എന്ത് ശരിയാക്കി
ഇവിടെ ഇന്ന് ചൂടൊക്കെ അറിയായിരുന്നു ചൂട മീന കിട്ടിയത് ചൂടൊക്കെ അറിയും
മം
ഒക്കെ മോരും ഒക്കെ അവിടെയോ
ഇന്ന് ഞങ്ങക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പൊ രാവിലെ ഇഡ്ലി സാമ്പാറു ആയിരുന്നു വെച്ചത് ചേട്ടൻ ജോലിക്ക് പോയതോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പോ വേറെൊന്നും വെക്കണ്ട ഇഡലി സാമ്പാറും മതി പിന്നെ തോരം വെച്ചായിരുന്നു മുട്ടക്കോസ് കിടപ്പുണ്ടായിരുന്നു മൊട്ടക്കോസിന്റെ തോരനും ആ പിന്നെ ഉണക്കലും കൂടെ വറുത്തു
ആ ആ കേക്കാം കേക്കാം
ആ ആ ആ അങ്ങനെ കുട്ടികൾക്ക് പിന്നെ ഉണക്കലൊക്കെ ഇഷ്ട ആയത് കൊണ്ട് അവമ്മാര് കഴിച്ചോളും ഉം പിന്നെ മഴ പെയ്യുന്നുണ്ടോ
ഇവിടെ ഭയങ്കര മഴയാണ്.
ഉം ഇവിടെയും മഴ പെയ്യുന്നുണ്ട് ഒരു ആഹ് ഇവിടെയും രാവിലെ തൊടങ്ങിയതാ ഒരു ഇ ച്ചിരി നേരം ഒന്നിച്ചിരി വെയില് വന്നായിരുന്നു. അപ്പൊ ഞാനിവിടെ മൊത്തവും തുണികൊണ്ടിട്ട് എല്ലാട്ത്തും തുണി കഴികി കെടന്ന തുണിയും ഒണങ്ങി ഒരുവിധം കിടന്ന തുണിയും കൊണ്ടിട്ട് ഞാനൊരു ഇച്ചിരി നേരം വൈകിയായിരുന്നെങ്കി എന്റെ തുണിയെല്ലാം നനഞ്ഞേനെ.
ആ ഇവിടെയും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്.
ഉം
തുണി നമുക്ക് ഇടാം. വെളിയിലിടാം പറ്റാത്ത രീതിയിയില്
ആഹ് മഴയായത് കൊണ്ട് ഞാൻപ്പൊ സംസാരിക്കുന്ന കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം കേക്കാൻ പറ്റ
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഹസ്ബൻഡ് എന്താ പൊറത്താണോ നാട്ടിലുണ്ടോ?
നാട്ടി തന്നെ.
ആഹ് ആഹ് ഒരു ഒരു കുട്ടിയേ ഒള്ളോ
ആ ഒരാളേ ഉള്ളൂ അയാളിപ്പം എൽ യു കെ ജി.
എൽ കെ ജി പോന്ന ആഹ് പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് മാം
വീട്ടില് ഹസ്ബൻറിന്റെ അച്ഛനും അമ്മയും പിന്നെ ഞാനും മോനും.
ആഹ് ഒരുമിച്ചാല് അപ്പൊ ഹസ് ബന്റ് മാത്രേ ഒള്ളോ ഹസ്ബന്റിന് അങ്ങനെ
ആഹ് ഹസ്ബന്റിന് ഒരു സിസ്റ്ററുണ്ട് പുള്ളിക്കാരുടെ മാരാജൊക്കെ കഴിഞ്ഞ് ആ അവര് അവടെ വീട്ടില
ഉം ഉം ആ ഇവിടെ എനിക്ക് ഹസ്ബൻഡിനൊരു അനിയനാ ഒള്ളെ
ആ അവര് കൂടാണോ?
ആ ഇല്ല അവര് ആ മാരേജ് അവരുടെ കല്യാണം കഴിഞ്ഞ പ്പം മുതല് അവര് വേറെയാ ഞങ്ങള് പിന്നെ ഞങ്ങളും ഇപ്പം വേറെയാ താമസിക്കുന്ന. വീട്ടില് അച്ഛനും അമ്മയും മാത്രേ ഒള്ളൂ.
ഓഹ്
അല്ലല്ലെ
ഉം
പിന്നാ
എങ്ങനുണ്ട് പഠിത്തൊക്കെ കുട്ടികളുടെ?
ആഹ് കൊഴപ്പല്ല പഠിത്തം വല്യ കൊഴപ്പൊല്ലാത്ത രീതി അവമാര് പഠിക്കുന്നുണ്ട്. ആഹ് പിന്നാ പിന്നാക്കെ
അതെ ആഹ് കേക്കാം കേക്കാം.
വാ ഇവിട വാ ആഹ് പിന്നെ ഇവടെ മോൻ എളയാക്ക് ചൂടായ്രുന്ന്. അതോണ്ട് അയാള് വീട്ടിലൊണ്ട്. അബ അതുകൊണ്ട് കുഞ്ഞുങ്ങള് മൊത്തം കളിക്കെയും പർഞ്ഞ് ചെയ്യുന്ന്
ആഹ് ആഹാരൊക്കെ കഴിക്കുന്നുണ്ടോ ന്നട്ട്?
എന്താ കേട്ടില്ല?
പനി പനിയൊക്കെ ആയിട്ട് ആഹാരൊക്കെ കഴിക്കുന്നുണ്ടോ?
ആഹ് ആഹാരം ഇന്ന് ഇവടെ കളിക്കാൻ അവന്റെ കൂടെ ഒരു അനിയത്തിയും കൂടെ ഉ അനിയത്തിം കൂടെ ഒള്ളത് കൊണ്ട് ആള് കൊറച്ചൊരു ഉഷാറായിട്ട് ഇരിക്കുവാ.
ആഹ് ആഹ്
ആഹ് ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പവില്ല. കാല് കാല് പൊറകോട്ട് ആ അതുകൊണ്ട് പിന്നെ കൊ
ആഹ് ഒര ഒറ്റക്കായതുകൊണ്ട് എപ്പഴും ഫുൾ ടൈം ടി വി ടിവി കാണക്കാണ് എപ്പഴും ടിവീല്
ഞങ്ങള് ഇവിടെ ടി വി വെച്ചു ടി വി വാങ്ങിച്ചിട്ടില്ല കാരണം ഇവമ്മാര് ഭയങ്കര കാർട്ടൂണിന് അടിറ്റ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ടി വി മാക്സിമം ആ ഒരണ്ണം ഇപ്പി ഈ പ്രാവശ്യഎങ്കിലും വാങ്ങിക്കണോന്ന് വിചാരിക്കുന്നുണ്ട്
ആഹ ഇല്ലാതിരിക്കുന്നതാ നല്ലത് കാരണം കണ്ട് തുടങ്ങികഴിഞ്ഞ പിള്ളാര് പിന്നെ
ആഹ് ആഹ് പിന്നെ എങ്ങന ഫ്രണ്ട്സൊക്കെ ഉണ്ടോ ഫ്രണ്ട്‌സൊക്കെയിട്ട് പൊറത്തൊക്കെ പോകാറുണ്ടോ
ആഹ് നമുക്ക് ഇവിടെ അങ്ങനെ വല്യരുഫ്രണ്ട്സ് ഇല്ല എന്നാലും നമ്മടെ വീടിന് തൊട്ടടുത്ത് ഒര് ഒരാളുണ്ട്
ആഹ്
ആഹ് ആഹ് നമ്മളെ എല്ലാട്ത്തും പോയ്‌ യാറുണ്ട് അങ്ങനെല്ലാതെ വല്യരു ഫ്രണ്ട്സ് അങ്ങനായ്റ്റ് ആഹ്
അപ്പൊ നിങ്ങളെ കസിൻസ് ഒക്കെ നിങ്ങടെ ബാക്കിയുള്ളോരൊക്കെ എങ്ങനാ. നിങ്ങടെ ബാക്കി ബന്ധുക്കളൊക്കെ
ആഹ് അവര് എല്ലാരുണ്ട് എല്ലാരുടെയും മാരേജക്കെ ഓരോ ത്തരുടെ കഴിഞ് കഴിഞ്ഞ് ആ കഴിഞ്ഞ് മാറി ആഹ്
ആഹ് അഹ്
ബാക്കി ബാക്കിയുള്ളവരുടെയൊക്കെ അവരുടെ മാരേജ് ക്കെ കഴിഞ്ഞിനി അങ്ങനെ അവരക്കെ ആഹ് അവടെ
അഹ് തെരക്കിലാല്ലേ
ബ്ബ നിന്നെ
ഉം നിങ്ങള് എന്തേലും വർകെയ്യുന്നു ണ്ടോ എന്തേലും ജോലി
ഇല്ല്ല്ല ഒന്നും ചെയ്യുന്നില്ല ഞാന്പ്പം വീട്ടിൽ തന്നാണ് അം ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും ജോലിയോ അവിടെയോ
ഞാനു ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും ജോലി ആഹ് നോ എന്തേലും പഠിച്ച് ഒന്നുകൂടി എന്തെങ്കിലും പഠിച്ചിട്ടൊക്കെ നോക്കാന്ന് വിചാരിച്ചിരിക്കവാ നമ്മളിങ്ങനെ ഒന്നും അറിയാതെ പോവുന്നത്കാട്ടിം നല്ലത് എന്തെങ്കിലും പഠിച്ചിട്ടൊക്ക പോവാണെ കുറച്ചുകൂടി അത് നമുക്കൊരു ഉപകാരമായിരിക്കല്ലോ ഉം ഉം അഹ് അതെ പിന്ന എന്താ പറയാ നീ രാത്രൽത്തേക്ക് വേറെ വല്ലം ശരിയാക്കുന്നുണ്ടോ അതോ ഇത് തന്നാണോ
ത്രീലത്തേക്ക് യു എന്തെങ്കിലും ശരിയാക്കാറില്ല പിന്നെ ചെല ദിവസം നമ്മളിപ്പം ഏഹ് കൊറച്ച് കറിയൊക്കെ ഉച്ചത്തേക്ക് ഉച്ചക്കത്തേക്ക് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് രാത്രില് ഇല്ലെങ്കില് പിന്നെ ഗോ തമ്പിന്റെ പുട്ടോ ഗോതമ്പിന്റെ ചപ്പാത്തിയോ എന്തെങ്കില് ശരിയാകും ചപ്പാത്തി ഞാനിവിടെ കൂടുതലും ശരിയാക്കാറില്ല കാര്യം ഭയങ്കര പാടാ പാടായത്കൊണ്ട് എപ്പഴും പുട്ട ഗോതമ്പിന്റെ പുട്ടാണ്. എപ്പഴും ഇവിട
പുട്ടക്കേ കഴിക്കുവോ മോൻ പുട്ട് കഴിക്കുവോ
ഇയാൾക്ക് അത്ര താല്പര്യം ഇല്ല ഞാൻ ഇയാൾക്ക് ചില ദിവസം ചില ദിവസം ചോറ് തന്നെ കൊടുക്കും. രാത്രിയില് ചില ദിവസം പുട്ട അങ്ങനെ വലിയ താല്പര്യം ഇല്ല.
സ്കൂളിൽ പോകുമ്പോ മോൻ എന്ത് കൊടുത്താ വിടുന്നത്.
സ്കൂളിൽ പോകുമ്പോഴാ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ കാര്യം ഇയാൾ അങ്ങനെ എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നരാളല്ല. ആഹ് കഴിക്കാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട കാര്യം പുട്ട് കഴിക്ക ആ ഉപ്പുമാവ് കഴിക്കറില്ല ദോഷ പക്ഷെ കഴിച്ച ദോശയുടെ കൂടെ ച മ്മന്തിക്കറി വേണം.
ഇവിടെ എൻന്റെ ഹസ്ബൻഡിനും ദോശയുടെ കൂടെ ചമ്മന്തിക്കറി ഉറപ്പ ഉറപ്പായിട്ടും വേണം. ദോശയും ചമ്മന്തിക്കറിയാതെ അവര് അങ്ങനെ ആക്കി വെച്ചിരിക്കുക. ആഹ്
ബുദ്ധിമുട്ടായി.
ആഹ് ആഹ്
പിന്നെ അതുപോലെ തന്നെ ചോറ് കഴിക്കാനൊക്കെ ഒച്ചിരി ബുദ്ധിമുട്ട ചോറിന്റെ കൂടെ സാമ്പാർ അങ്ങന ഒന്നും കഴിക്കത്തില്ല അതൊക്കെ ഞൻ ഇ വെട വീ വീട്ടിലുള്ളപ്പ ഞാൻ വാരി കൊടുക്കുമ്പോ എന്തുവാണെങ്കിലും കഴിക്കും. ആഹ് പക്ഷെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ അവൻ കഴിക്കത്തേ ഇല്ല അവൻ വെക്കൻ പാത്രത്തിൽ
ഇവിടെയും ഇന്നും കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞില്ലേ കറിയൊന്നും വെക്കാഞ്ഞൊണ്ട് ഇന്ന് കൊണ്ടുപോയിരിക്ക സാമ്പാറാന്ന് അപ്പൊ തിരിച്ച വരുമ്പോ അതിന്റെ പരാതി കേൾക്കും അമ്മ എന്തിനാ എനിക്ക് സാമ്പാർ വ ച്ചത് അമ്മയോട് വെക്കണ്ടന്നല്ലേ പറഞ്ഞു എന്നൊക്കെ പറയും. ഇപ്പ വന്നിട്ട് ഉം അ നമുക്ക് കേട്ടല്ലേ പറ്റത്തുള്ളൂ ഓരോ ദിവസവും തള്ളി നീക്കുന്ന പാട് നമു
ആഹ് സത്യള്ള ഹാലേന്ന് ഇപ്എന്ത് രാവിലത്തേക്ക് എന്ത് ശരിയാക്കോച്ചിട്ട ഉം
അപ്പൊ മോൻ സ്പെഷ്യല ആയിട്ട് എന്തെലും കൊടുത്തു വിടുവോ സ്കൂളിലോട്ട് ആ സ്കൂളിൽ
ആ സ്പെഷ്യല് എങ്ങനെ എങ്ങനെ ഈ ടൊമാറ്റോ ആകുന്നതിന്ന് ഫ്രൈഡ്റൈസ് എടക്ക് ശരിയാകും അപ്പോ ഇയാൾ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പഠിപ്പിച്ചൊക്കെ കൊടുത്ത് വിട്ട കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടാന്ന് പറയും എന്നടുത്ത് പറയും അത് മടുക്കും അത് വേണ്ടാ അമ്മേന്ന് പറ അങ്ങനെ അതുകൊണ്ട് എന്നും ശരിയാക്കലില്ല
ആഹ ഇവിടെയും അപ്പൊ മക്കൾക്ക് ഈ ബിരിയാണിയ ഒക്കെ ഭയങ്കര ഇഷ്ട്ടാ കഴിക്കാനായിട്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പൊ ഇതുപോലെ എന്തെങ്കിലും കൈമയോ ബിരിയാണി റ വസ്മതി റൈസോ ബിരിയാണിടതോ വാങ്ങിച്ച് വെക്കും അന്നട്ട് ഇത്പോലെ ചെൽ ഇപ്പ ഈ പറഞ്ഞ പോലെ തക്കാളി റൈസും ആക്കി കൊട്ക്കും പിന്നെ ബിരിയാൺ ചിക്കനൊണ്ടെങ്കി ബിരിയാണി ആക്കി കൊടുക്കും. അങ്ങനൊക്കെ ചെയ്ത് വിടും അല്ലെങ്കി പിന്നെ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാല് കൊറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മള് പച്ചക്കറിയൊക്കെ വാങ്ങിക്ക്ന്ന ടൈമാണെങ്കില് ആഹ് നമക്ക് കിട്ടുന്ന ക്യാരറ്റും ക്യാബേജും ഒക്ക് ഒന്ന്‌ ചെർതായിട്ട് നെയ്ക്കാത്തിട്ട് വഴറ്റി എട്ത്ത്ട്ടേ അണ്ടിപ്പരിപ്പും ആഹ് നെയ്ക്കകത്ത് ആദ്യം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട്ട്ട് പിന്നെ ഈ പ പച്ചക്കറിയെല്ലാം ഇട്ടയ്‌ നകത്തൊന്ന് വയറ്റി എട്ത്ത്ട്ട് ചോറ് നേരത്തെ വേവിച്ച് വെച്ചത് തട്ടി ഇട്ട് മുട്ട ട്ടീം ചിക്കി അതിനകത്തിടും അങ്ങനെ പിന്നൊര് ഫ്ലേവർ വേണോങ്കി കൊർച്ച് മസാലൊക്കെ ഇടും ആഹ്
ഏഹ്
കാരണം എന്നും നമ്മള് ചോറ് കൊടുക്കുമ്പോ ചപ്പ് എന്തേലും കറിയല്ലേ നമുക്ക് കൊടുക്കാം ചമ്മന്തിയൊക്കെ കൂട്ടി കൂട്ടി പിള്ളാരന്നെ കൊഴങ്ങി. പിള്ളാര് അങ്ങ് മട്ത്ത് ചമ്മന്തി പിള്ളാര് പറയ്ന്നത് ഇനി എനിക്ക് ചമ്മന്തി വെക്കല്ലേ അമ്മാന്നാ പറയ്ന്നത്
ആഹ് ഇവടിം അങ്ങനെ. ഇപ്പൊ ചമ്മന്തിയോട് വല്ല്യേ താല്പര്യ ഇല്ല
ഓക്കെ ശെരി ങ്കി ഞാം വിളിക്കാവേ
ആ ശെരി ശെരി ഓക്കെ